ഓ കാർ ആഹ് ഓക്കെ ഉം എന്താണ് ഇന്നത്തെ ഫുഡ്ന്തെണെന്ന് പറഞെ
നമ്മള് ബീഫ് കറി
ആഹ് ബീച്ച് കറി എങ്ങനെ ഇണ്ട്
ആഹ് ഞങ്ങള് ഉം അത് നമ്മ വേവിക്കും എല്ലാം കഴുകി വൃത്തിയാക്കി ചട്ടില് നമ്മള് വേവിക്കും. കുക്കറ്ലൊന്നും പറ്റത്തില്ല കെട്ടിയോന് ഇപ്പം നമ്മള് മൺചട്ടിതന്നെ വെക്കണം അത് വെച്ച്.. ഉപൂ മഞ്ഞപ്പൊടി മൊളക് പൊടി കറിവേപ്പില അതൊക്കെ ഇട്ട് നല്ലോണം പേരട്ടി തിരുമ്മി വെളിച്ചെണ്ണെങ്കിള.. പച്ചെണ്ണയും കൂടി ഒഴിച്ച് നമ്മൾ വെക്ക ഇന്നട്ട് ഒന്ന് വെന്ത് ഒഴിയ തേക്ക് നമ്മള് വേറൊരു ചട്ടി വെച്ചിട്ട് ആഹ് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം മൂക്ക് പ്പിക്ക്യ ഒന്നതായി വരുമ്പോഴത്തേക്കും വെല്ലുളി ഇട
ആഹ്
അതൊന്ന് വേണ്ടി വരുമ്പോഴത്തേക്കും നമ്മൾടുത്തത് എന്താ അരച്ച മഞ്ഞപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട്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
ഒന്ന് എളക്കി അ പ്പ ശരിക്കും പോലെ മൂ... ത്ത്‌ വരുമ്പോഴത്തേക്കും പിന്നെ ബാക്കി മസാലൊക്കെ ഇട്ട് നല്ലോ. ഇന്നട്ട് അങ്മൂപ്പിക്കും
ഇതല്ലെ ആഹ്
ട്ട് മ്മള് വേവിച്ച് വെച്ച എറച്ചി അങ്ങോട്ടേക്ക് ഇട ന്ന് തെളച്ച് ഒന്ന് ഏകദേശംന്ന് വായി കഴിയുമ്പത്തേക്ക് ഞമ്മക്ക് വാങ്ങാ എ പെരു ജീരകം പൊടിയൊക്കെടുന്നത് നല്ല ആണ്!
അതെ പെരിഞ്ചീരഇ ടാറ്ല്ല ആഹ്
ഇടല്ഇണ്ടാ അമ്മ അമ്മ വെക്കും അമ്മ ഇടുമ്പോ ഇതിലുണ്ടവും അമ്മേനെ വെക്കല് കൂടുതലും ആ ഞൻ വച്ച ചെലപ്പഅമ്മക്ക് പ്പ പറ്റീന്ന് വരില്ല
ആഹ് അത് ശരിയാണ്. എല്ലാവർക്കും അങ്ങനെ തന്നെ കല്യാണം ഓരോത്തർക്കോരോ കായ്പുണ്ണ്യൺ ണ്ടവൊള്ളൂ അതായ്‌രുക്കു ഉം ഇവിടെ അത അതെ ഉമ്മന്നെ വെക്ക ഭക്ഷണം ഉം ബീഫും ചിക്കനും ഒക്കെ
ആഹ്‌ അഹ്
ഉം ബിരിയണിഒക്കെ ഉണ്ടാക്കോ ഭക്ഷണം?
ആഹ്‌ ഞങ്ങള് എന്തേലൊരു ബർത്ത് ഡേ അങ്ങനെയക്കെ വരുമ്പോക്കെ ഇണ്ടാക്കും.
അതെ ബർത്ത്ഡേ അപ്പൊ മ് ഒരുപാട് ആൾക്കാര് വരില്ലേ?
ഏയ് എ അയിന് ബർത്ത്ഡേക്കന്നറിമ്പോ നമ്മള് ഇപ്പൊ പിള്ളേർകൊരാശ തോന്നുമ്പോ നമ്മള്പ്പ പെട്ടൊന്ന് നൈചോറ് ബിരിയാണി അങ്ങനൊക്കെ ഇണ്ടാക്കി കൊടുക്കും
ആഹ്‌ അങ്ങനെല്ലേ അഹ്
അഹ് കൊറേ പോർക്കോട്ട് ഇണ്ടാക്കൊന്നൂല്ല
ആ ഏറ്റും കൂടുതൽ എങ്ങനെയാണ് ബിരിയാണി ഇണ്ടാക്കുമ്പോ എങ്ങനെ ഇണ്ടാക്ക? വല്ലാരും പൊരിച്ചിട്ടാണോ അതോ? ഉം
ആ പൊരിച്ചിട്ട് ണ്ടാക്കുന്നവരു ചെയ് ഞങ്ങൾ പൊരികോന്നല്ല ചെയ്യ സാധാ നെയ്ച്ചോറും ചിക്കനും കൂടുതലും ഞങ്ങള്ണ്ടാക്കല് ക്ക് എളുപ്പഅതല്ലേ?
അഹ് അഹ്‌ശരിയാണ് ആഹ്‌
ക്കാൻ വേവൂല
ആഹ് അള്പ്പ സിമ്പിളായിട്ട്ള്ള
ആഹ്‌ അതെ അതെ അതാ
ഉം ല്ല ചിക്കൻ കറിയുടെ റെസിപ്പി ഞാൻ ഞങ്ങള് ഞാ വെക്കണ പോലേണോ നോക്കാനാണ് ഒന്ന് പറയോ എങ്ങനെണ്ന്ന്ള്ളത്
ചിക്കൻന്താ നമ്മള് ഇഞ്ചി വെളുത്തുള്ളി ഹ്‌ സവാള തക്കാളിതൊക്കെ വേണം!
ആഹ്‌ ആഹ്‌
ട്ട് മ്മള് ഇഞ്ചി വെളുത്തുള്ളി മൂപ്പിച്ച് കടക് പൊട്ടിച്ച് ഞങ്ങളവിടെ എന്റെ വീടിന്റെവിടെ കടുകൊന്നുടൂല
ആഹ്‌ അത ഞാനും ചോദിച്ച് ആ ന്റോടിം കടുക്ടത്തില്ല ആ ആ
ട്ടാലും അവര് സമ്മയ്ക്കൂല കടകിടണ്ടന്ന് പറയും അനിയനും അനിയതി തിംമമ്മീം ഒരൊക്കെ പറയും കടുക് വേണ്ടാന്ന് പറയും കടുക് ഇട്ട് വെളുത്തുള്ളിയും ഇഞ്ചില്ലാം മൂപ്പിച്ചതിനന് ശേഷം അയ് സവാള ഇട്ട ട്ട് അതൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും ഹ്‌ മ്മള് മസാല ഇടും മസാല ഇട്ട് ഒന്ന് ഏകദേശം മൂത്തൊക്കെ വരുമ്പോഴത്തേക്കും ഹെ ചെൽപേ തക്കാളി അതികൂടെ തന്നെ ഇടാം മസാലേടെ കൂടെ ലുടാം അല്ലാണ്ട് ചിക്കൻ വാരിട്ടിട്ട് അതിന്റെ കൂടെ ഇടാം തക്കാളി
അതല്ലേ ആ ഞങ്ങള്
അല്ല
ആ ഞങ്ങള് തക്കാളിടെ അല്ല ഉള്ളി വായണ്ട് ശേ വർനിശേ അപ്പത്തന്നെ ത ക്കാളിടും
ഞാനും അങ്ങനെ ഇടും ചെല സമയത്ത് ആഹ്‌ അത് തക്കാളിയിലെ വെ വെള്ളല്ലാം മസാലയിലേക്കങ്ങോട്ടിറങ്ങിയിട്ട്
ആഹ് അതെലേ ആഹ്.
ഞാന് അങ്ങനെ ചെയ്യല് തക്കാളിയ ഉള്ളിടെ കൂടെത്ത
ആഹ് ആഹ് ആഹ്. ആഹ് ഏത ങ്ങള് ചിക്കം മസാല ക്കെ ഉപയോഗിക്കോ?
ആഹ് ചിക്കം മസാല ഇടും.
ചിക്കം മസാല, മല്ലിപ്പൊടി, മൊളക് പൊടി. മഞ്ഞപ്പൊടി.
ഉം ആഹ് ആഹ്. ആ അത്ങ്ങനെ ചിക്കനത് ന വറുത്തരച്ചിട്ട് നമ്മൾ നയിച്ചോറി ക്ക് പിന്നെ മസാലക്കറല്ലേ വെക്ക അല്ലെ.
ആഹ് വർത്തരച്ച് എൻറെ വീട്ടി വെച്ചിട്ടുണ്ട് ഇവിടെ അങ്ങനെ വെച്ചിട്ടില്ല. എന്റെ വീട്ടില് വറുത്തരച്ചിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ എന്റെ മമ്മി കുരുമൊളക് പൊടി മാത്ര ട് ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് കുരുമൊള പൊടിം, മഞ്ഞപ്പൊടിം തന്നെ ഇട്ടിട്ട്.
ആഹ്.
ട്ട ഗ്രാമ്പു ഉം. രസണ്ടോ പട്ടേ ഗ്രാമ്പും അങ്ങനള്ളതൊക്കെ വേണം.
അഹ്.
അതൊക്കെ ഒന്ന് കടൊട്ടിച്ചിട്ട് ഈ പട്ടൻകമ്പും അങ്ങോട്ട് ഇട്ട് ഹെ ഇഞ്ചി വെളുത്തുള്ളി അതിട്ട് പിന്നെ സവാളയിട്ട്
ആം.
ആ ഒക്കെ കുച്ചി കുരുമുളക്ടി ഇ്ച്ച് മഞ്ഞപ്പൊടി കൂടി ഇട്ടിട്ട്. നല്ലപോലെ വഴറ്റി ഈ ചിക്കനും അങ്ങിട്ട് വെക്കും. ടേസ്റ്റണ്ട്ട്ടോ രണ്ട് പ്രാവശ്യം ഞങ്ങള് വെച്ച് കഴിച്ചിട്ണ്ട്.
ആഹ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മച്ച് കുരുമുളകിന്റെ ആഹ് ഉം ആഹ് ആഹ്.
ചോക്കിയ മതി യൂട്യൂബിൽ നോക്കിന്നെ മമ്മി ഉണ്ടാക്കി പോണിങ്ങാ പോണേ കണ്ടിട്ട്. എളുപ്പാണ് സിമ്പിളാണ് യി പട്ടേം ഗ്രാം മ്പോ അവ്പോൽത്തെ സാനൊക്കെ വേണന്നള്ളു.
ആഹ് അതെ നമ്മള് ബിരിയാണി പിന്നെ അല്ല ബിരിയാ ക്കൊക്കെ പോ നമ്മളെ വീട്ടില ഇണ്ടാവല്ലോ ആഹ് ആഹ് അതെല്ലേ.
ചരുംചീരവും ഇട്ടാലും ഒരിച്ചിരി ഇട്ടാലും നല്ലത
ആഹ് ആഹ് അത് ശരി ആ മന്തി ഇ ണ്ടാക്കോ
ഇല്ലല്ല അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല ഇതുവരെ
ഓഹ് ഓഹ് അത് ശെരി ആഹ് നെയ്ച്ചോറും, ബിരിയാണിം ഒക്കെ ഇ ണ്ടാക്കൂല്ലേ
ഉണ്ടാക്കും ഉണ്ടാക്കും.
ഉം അപ്പൊ ഇങ്ങെള് വെള്ളപ്പം എങ്ങനെ ഇണ്ടാക്കാ വെള്ളപ്പം വീട്ടിലണ്ടാക്കണത്.
അ അരി മ്മള് അര ഇട്ടതിന് ശേഷം അമ്മള് തലേസം നമ്മള് തലസ പകല അരി ഇടുന്നിട്ട് രാ സിൽ അരച്ചു വെക്കും എന്നിട്ട് ഏ രാവിലെ ചൂടും.
അതെ അപ്പൊ അതില് ഉഴ്ന്ന് കൊ റചൂട്ടോ? പിന്നെന്തൊക്കെയാ ന്നം ഈസ്റ്റ് കൂട്ടോ?
ദോശക്കല്ലേ അമ്മൾ ഉഴുന്നിട ദോശ ണ്ടാക്കുമ്പഴാണ് ഉഴുന്നിട
ആഹ് അപ്പൊ വെള്ളപ്പ
വെള്ളപ്പ ഇണ്ടാക്കാണ് തേങ്ങയും ഇത് മാത്രം മതി അരിം തേങ്ങി മാത്രം മതി.
ആണോ അതെ അ അ ആഹ് ആഹ് അത് ശെരി അപ്പൊ ഇതിന് പൊള്ളച്ചെരാനെന്താ തേങ്ങുട്ടിയ മതില്ലേ ഈസ്റ്റ് ആഹ് ആഹ്
ഉം നമ്മള് അരച്ച് വെച്ചിട്ട് രാത്രി കിടക്കാൻ നേരത്ത് ഈസ്റ്റിട്ടാലും മതി നേരത്തെ തന്നെ ഈസ്റ്റ് ഇടണംന്നില്ല ഇവിടെ ഞങ്ങൾ മാവെല്ലാം അരച്ചിട്ട് ഞങ്ങള് കിടക്കാനാവുമ്പോത്തേക്കേ ഈസ്റ്റ്ടുള്ളൂ ഈസ്റ്റിട്ട് ഇളക്കിയങ്ങ് വെക്കും ആഹ് ഓക്കെ
ആ അയ് ശെരി ആ ഇഞ്ഞി അത് ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങിവിടെ ഉഴുന്ന് കാണ ഇമ്മ അത ഞാൻ സംശയം ചോദിച്ചത്
ഇത് ദോശയാണ് ദോശ
ആഹ അതെല്ലേ ആ ആ ഇഡ്ലി ഇഡ്ലിക്കും അങ്ങനെ തന്നെയാണോ പക്ഷെ അളവിൽ വ്യത്യാസണ്ടോ
ഇല്ല ഇല്ല സെയിം അളവാണ് നമ്മള് ഇഡലിക്ക്ന്ന് പറുമ്പ നമ്മള് അരക്കുമ്പോം വെള്ളം കൂടാതെ ഇച്ചിരി കട്ടീൽ ഇരിക്കും ദോശയാമ്പത്തിന് നമുക്ക് വെള്ളം വേണം ചെറിയൊരു വെള്ളം മയം വേണം നമ്മ ഒഴിക്കാനുള്ളല്ലേ ഇഡലിയാകുമ്പം കട്ടി കട്ടിയിലായിരിക്കും ഒത്തിരി വെള്ളവും പാടില്ല അ ചെറിയരു തിക്കായിട്ടിരിക്കും
അതെല്ലേ ആഹ് അയ് ശരി ഇന്ന് രാവിലെ എന്താണ് ഉണ്ടാക്കിയത്
ഇന്ന് ഞങ്ങള് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഞങ്ങള് പള്ളി പോയേക്കുവായിരുന്നു ഞങ്ങള് രാവിലെ ഒന്നും കഴി കഴിക്കൻ പാടില്ല അപ്പൊ അങ്ങനെ ഒന്നും കഴിക്കാൻ ഞങ്ങള് പള്ളിൽ പോവാ പള്ളിയിലെ കുർബാന കഴിയുമ്പോ നമുക്ക് കനി ഉണ്ടാവും അവിടെ
ആഹ് അങ്ങനെല്ലേ ആഹ് ഓക്കേ ആഹ് അപ്പൊ ഉച്ചക്ക് ഇന്ന് ഇങ്ങനെയായില്ലേ വൈകുന്നേരത്തിലും ആ ഭക്ഷണം തന്നെയാണോ
ആഹ് അതെ വൈകിട്ട് ഉച്ചക്കത്തെ ഭക്ഷണം തന്നെയ വൈകിട്ടും
ആഹ് അങ്ങനെ ചപ്പാത്തി അന്ന ഉണ്ടാക്കള്ളോ അല്ലേല്ലേ
ആഹ് ശരിയാണ് ഇവിടെ ഉപ്പക്കാതല്ലോ ഉപ്പ ഉപ്പാക്ക് ചപ്പാത്തി അല്ലെങ്കി ബ്രെഡ് റോസ്റ്റ് ഇങ്ങനെ താക്കിട്ട് ഉം ഓമ്പേറ്റ് അടിച്ചിട്ട് അങ്ങനെ കഴ അല്ലെങ്കിൽ വേറെന്തേങ്കിലും ഗോതമ്പന് എന്തെങ്കിലും വേണം രാത്രി ത്തീരെ ചോറ് കഴിക്കത്തില്ല
ആഹ് നല്ല സ സുഖമൊക്കെള്ളവര്
ആഹ് ഇപ്പക്ക്‌ ഷുഗർ ഒന്നുംല്ലേ ഇപ്പൊ വിദേശത്ത തന്നെ അപ്പ അവിടെ അതേ സെയിം ആഹ് അത് ഇവിടെ നാട്ടിലായിട്ട് ഇപ്പ അഞ്ചാറ് വർഷയി അത് ഇന്ന വരെ അങ്ങനെ തന്നെ നൈറ്റില് ഭക്ഷണം വേറെ വേണം
ആഹ് ശീലയി കഴിഞ്ഞാല്
ഉം ശീലമായ ശീലങ്ങളൊക്കെ മാറ്റിയെടുക്കണം ശീലിച്ചാല അത് വല്യ ബുദ്ധിമുട്ടാ
അ അതെ
ഉം നമ്മൾക്ക് നമ്മള് ഉണ്ടാക്കണ പോലെ അവർക്ക് പറ്റില്ല അങ്ങനെയൊക്കെയാണ് അപ്പൊ പിന്നെ അവർന ഇണ്ടാക്കും
ആഹ് അവരുണ്ടായി കഴിക്കട്ടെ
ആഹ് അതന്നെ പിന്നെ പുറത്തു പോകാനൊക്കെ ഇഷ്ടണോ
ആഹ് ഇഷ്ടൊക്കെയാണ്
ഉം
ഓഹ്
എവിടെ പോയാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം
ഈ. കറങ്ങാൻ പോകാനൊക്കെ ഭയങ്കര ഇഷ്ട ഈ പാർക്കിലൊക്കെ പിള്ളേരെകൊണ്ട് പോവനൊക്കെ.. പിള്ളേരുടെ സന്തോഷം കാണുമ്പോ നമ്മക്ക് അതിലേറെ സന്തോഷ..
അതെ നമ്മളീ സമയത്തൊന്നും അങ്ങനെ പോ ഞാനൊന്നും പൊറത്തു പോയിട്ടില്ല.. അതെ കെട്ട്യോന്റെ കൂടെ പോയാ മതി ന്നൊക്കെ പറയു മ്മ്ഹ്..
പോക്ക് കൊറവാ ഞങ്ങളെ കൊണ്ടൊവുല.. അത് വേറെ കാര്യം മക്കള് അങ്ങനെ ങ്ങനെ ഓട്ങ്ങി.. രിക്കൂല പറഞ്ഞ കേക്കൂലാന്നു പറഞൊണ്ട്. കൊണ്ടൊവുല..
ആഹ് അതെ ആയ് ശരി.. ആം ഇപ്രാവശ്യത്തെ വെക്കേശല് പോയിട്ടുണ്ടായിരുന്നോ..
ആഹ് വെക്കേഷന് എന്റെ വീടിന്റെ അവടൊരു പാർക്ക്ണ്ടായിരുന്നു കോമാച്ചി പാർക്ക്ന്ന് പറഞ്ഞിട്ട്..
മ് ഹ്. അതെലേ.. ആഹ്.. അപ്പൊ. അ എല്ലാരും ഉണ്ടായിരുന്നോ കൂടെ..
ഞാനും പിള്ളേരും അസ്ബൻഡും എന്റെ അനിയത്തി..
പ്പാ ആ ഹ്
അല്ലാണ്ട് വേറെ ആരുല്ല മമ്മികൊന്നു വയാൻ വരാൻ പറ്റില്ലരുന്നു മമ്മിക്ക്.. സുഖല്ലാര്ന്നപ്പൊ മമ്മി നാടി. വന്നില്ല..
ആതെ. ഹ്ഹ ആ ശെരി..
പോന്നു.. പതിനൊന്ന് മണി പറഞ്ഞതൊക്കെപ്പം പോയി ഞങ്ങള് ആറ മണിയപ്പം തിരിച്ചു വന്നു
ആഹ് അതെ അവിടെ ആരൊക്കെണ്ട് ഏട്ടന്റെ വീട്ടില്
ഇവിടെ ആഹ് അഛായൻ അമ്മ ഏട്ടന് ഒരു അനിയന് അനിയ ത്തിണ്ട് രണ്ട് പേരുടെ കല്യാണം കഴിഞ്ഞു
ആ
ഒരാള് ഡ ല്ലീൽ ഒരാൾ ഇവിടെ ഇവിടെത്തന്നെണ് കൊല്ലത്താണ് വർക്ക് യ്യുന്നെ ഉം ന്നായികൊട്ടട്ടോ ശരി ആഹ് ശരി